ഹലോ പറയ്...
ആ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
കേൾക്കാനൊക്കെ പറ്റുണ്ട്! എന്റെ ഫോണേ ഇപ്പ ഒന്ന് ഇതായി പേടിച്ചുപോയി... ഇത് കേടു വന്ന്,, സുഖമാണ് കൊഴപ്പൊന്നുമില്ല. പരടി വരുത്തായിട്ട് പെരടി വരുത്തായിട്ട് കിടക്കുകയാണ്..
ഓഹ്! ഓഹ്!
പെരഡി ഉളക്കിക്കുക എന്ത്??
മഴയുണ്ടോന്നു ചോദിക്ക്,, മഴയുണ്ടോ?
അപ്പം... മഴ ഇപ്പൊ നല്ലൊന്ന് പെയ്തൊണ്ട് പോയി, എന്നാലും മൂടിപ്പൊടുത്തണ്ട് അങ്ങണ്ട ഇണ്ട??
ആഹ് ഇവിടെ ഇപ്പൊ പെയ്തോണ്ട് ഇരിക്കുകയാണ്, ഇപ്പൊ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല... ഇപ്പോ അതിന്റെ ഒരു കാലാവസ്ഥയാണ്, പുറത്തേക്കൊന്നും ഇറങ്ങാ...
ആണ്..
പിന്നെ ഭക്ഷണംക്കെ കഴിച്ചാ?
ചായ കുടിച്ചു!
ഓഹ്, സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നോ?
സ്പെഷലായിട്ട്.... എന്താണ് മറ്റേ... ചിക്കൻണ്ട് ചിക്കൻ കറി.. ദോശയും ഒക്കെ തന്നെ സ്പെഷ്യല്... എന്നിപ്പ ചിക്ക, എന്നിപ്പ ചിക്കനും മട്ടനും അല്ലെ പണ്ടത്തെ മാതിരി ഒന്നും അല്ലല്ലോ.
ഓഹ്,, ചിക്കനൊക്കെ വെല കൂടിയല്ലോ?
ഉം... കൂടിയും ചെയ്തു ഒക്കെ കുറേയായി...
ആ ഇവടെ ഇപ്പ ഗ്രീൻ പീസും നല്ല ചപ്പാത്തിം ഇണ്ടാക്കിയിരുന്നു പിന്നെ അത് കഴിച്ച് ഇങ്ങനെ കുത്തിരി ക്കാണ് ആഹ് അതെ അതെ അതെ അതെ മയന്റെ ഇതാവുമ്പോ നല്ല തണുത്ത് ഇവിടെ ഇങ്ങനെ
ആഹ് പണിയികളൊക്കെ കയിഞ്ഞ ഇന്നിട്ട്
ആഹ് പണികളൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുന്നു പിന്നെ ഉച്ചകത്തെ ചോറൊക്കെണ്ടാക്കി കഴിഞ്ഞോണ്ടിരിക്കു
ഇതിപ്പ ഞ്ഞിപ്പ എത്ര മണിക്കൂറ എത്ര ടൈം വരെ ഇതാക്കിക്ക ഞാ ആദ്യമായിട്ടാ ങ്ങനെ
ആ മേഡം ഇതില് അങ്ങനത്തെന്നും സംസാരങ്ങൾ പാടില്ലട്ടോ സംസാരിക്കാൻ പാടില്ല പിന്നെ ഒയിവ് കിട്ടുന്ന സമയത്ത് എന്താണ് ചെയ്യാറ്?
ഒയിവ് കിട്ടുന്നേരത്ത് നമ്മള് കെടന്നൊറ ങ്ങു
ഓഓ മൂവീസ് അങ്ങനത്തെ മൂവീസ് സോങ്സ് അങ്ങനത്തെ ഇതൊക്കെ കാണാറുണ്ടോ?
മൂവീസ ആഹ് ചെലപ്പോ അങ്ങനെ റീല് കണ്ട് കുത്തിരിക്ക ചെലപ്പോ ചെയ്യാ റീലെന്നെ ഇക്കാലം മിക്കവാറും
ഓഹ് ഓഹ് ഞാനിവിടെ ഒയിവുള്ള സമയത്തെക്കെ നമ്മള് കോമ പണ്ടത്തെ കോമഡി പടങ്ങളൊക്കെ ഉണ്ടാവുല്ലോ സെലിം കുമാറിന്റെ ജഗദീഷിന്റെ മുഖ ഏശി അങ്ങത്തെ ഒലക്കാപ്പിനെ ആഹ് അതെ അതെ അതെ അങ്ങനത്തെ മൂവീസ് ഞാന് എപ്പോളും ഇങ്ങനെ കണ്ടോണ്ടിരിക്കും നല്ല രസാണെല്ലോ അത് ചരിച്ചണ്ട് ചിരിക്കാൻ പറ്റിയാ നല്ലൊ രി ത്ണ്ടാവുംല്ല ഒലത്തേല് ഇപ്പത്തെ മൂവീസിൽ എന്നാ ഒന്ന് കാണാനുല്ല ഒക്കെ ക്രൈം ആക്ഷൻ മൂവീസ് പിന്നെ ആഹ് അതെ അതെ ആ പണ്ടത്തെ ഒരു വൈബ് കിട്ടണില്ല ഇപ്പത്തെ മൂവീസ്.
ആന്നെ
നിങ്ങള് ട്രാവലൊക്കെ ചെയ്യുന്ന ആളാണോ? അത് ഇഷ്ടപ്പെടുന്ന ആളാണോ?
ആഹ് അങ്ങത്തക്ക ഇഷ്ടൊക്കെ തന്നെണ് ഇപ്പ കൊറച്ച് ദിവസായിട്ട് അങ്ങനത്തെ സംഭവങ്ങക്കൊന്നും പോക്കില്ല പ്പൊ
ആ മഴയാണ്ട് നിർത്തി വെച്ചതായിരിക്കുലേ?
ആഹ്
ആഹ് അതെ അതെ അതെ അതെ ഞാനിപ്പോ ട്രാവല് ഫ്രണ്ട്സളൊക്കെ ആയിട്ടാണ് ഫാമിലി ആയിട്ട് കുറവാണ്. ഫ്രണ്ട്സളൊക്കെ ആയിട്ട് പോകുമ്പോ നല്ലൊരു വൈബാണല്ലോ കിട്ടാ നമുക്ക് ആഹ് ഓർത്തിരിക്കാൻ പറ്റി ഓല കയിന്ന് കിട്ടുഅല്ലോ? ആഹ് അതെ അതെ അതെ അതെ ഇപ്പ ട്രിപ്പൊക്കെ പോകണത് നല്ലതാണല്ലോ?
ആഹ് ന്നിട്ട് ഇങ്ങക്ക് എത്ര മക്കളാ?
ഞാനീ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇന്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളു. ഞാൻ ഇപ്പം വർക്ക് ചെയ്തോണ്ടിക്കാണ് ഫേഷൻ ഡിസൈനിന്റെ വർക്ക് ചെയ്തൊണ്ടിരിക്കാണ് ഞാന് ഫാഷൻ ഡിസൈന് ആ്ഹ് ഒരു മൂന്നാല് മാസത്തെ കോഴ്സ് എടുത്താണ്ട് അവിടെ ട്രെയിനിങ് ആയിട്ട് കേറി പിന്നെ അവിടെന്നെ സ്ഥിരായി ഇപ്പ ഞാൻ വീട്ടില് നിന്നാണ്ട് ഏണി സ് ഇണ്ടാക്കാണ് വീട്ടിലിരുന്ന പിന്നേ ആഹ് നമ്മളെ അത് കുറച്ച് അപ്പുറത്താണ് ലോങ്ങാണ്. പിന്നേ നിങ്ങെളെന്തെലും വർക്ക് എന്തെലും ചെയ്യ്ണ്ടോ?
ഏഹ് ഞാൻ വർക്കൊന്നും ചെയ്യണില്ല അങ്ങനെ ഹൗസ് വൈഫാണ്.
ഓഹ് വീട്ട വീട്ടിലിന്ന ജോബൊന്നും നോക്കുന്നില്ല?
ഏഹ്
വീട്ടിലിരുന്നാണ്ടുള്ളപണിയൊന്നുല്ല?
ആ അതിക്കൊക്കെ ശരി പിന്നെഞമ്മക്ക് പിന്നെ ഫോണമ്മക്ക്നോക്കി നോക്കി കണ്ണ് പോകും മനസ്സ്ന്റെ. അതോണ്ട് പിനോം ഇല്ല പിന്നെ കുട്ടി കുട്ട്യൂണ്ട് വീട്ട്ജോലിക്കക്കൂടി പറ്റണ്ടേ? പിന്നെ കുട്ട്യോക്കെ കൊറച്ച് വലുതായിട്ടൊക്കെനി നോക്കണം ഇന്ശാള്ള.
ആഹ് മേഡം നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട്ണ്ട്‌ ഒന്ന് മാറിനിക്കൊ
അകുട്ട്യാണ്
സൗണ്ടൊന്നും വരാൻ പാടില്ല അതോണ്ടാണ് മാറി നിന്നാ
ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പിന്നെന്താ
അപ്പൊ ഞമ്മള് വീട്ടിലിരുന്നാണ്ട് ഞാനിപ്പോ വീട്ടിലിരുന്നാണ്ട്ന്നെണ് ഇപ്പൊ വീട്ടിലിര്ന്നാനടനെയാണ് വർക്ക് ചെയനെ ക്ക്പ്പോ ഒരാളെ സഹായില്ലാ
എഹാ ഏഹ് എന്താ ചെയ്യണത്
ഞാൻ ഫാഷൻ ഡിസൈനിന്റെ കോഴസ് എടുത്താണ്ട് വർക്ക് ചെയ്തോണ്ടിക്കണ് ഇപ്പൊ ഞമ്മുക്ക് പൊറ
അതെങ്ങനെ അതെങ്ങനെ വീട്ടിലിരുനിങ്ങാണ്ട്‌ ഫാഷൻ ഡിസയിനിങ് ചെയ്യാൻ പറ്റും
ഇപ്പ നമുക്കൊരിപ്പം മെഷീനിണ്ട്‌ന്നിണ്ടെങ്കിൽ ഞമ്മക്കന്നെ സ്വന്തക്കായിട്ട് നമ്മെള അളവിലുള്ള ഡ്രസ്സുകൾ ക്കെ സ്റ്റിച്ചിങ്ങ് ചെയ്ത് അതനെ ഞമ്മക്ക് ഇടാ ഉണ്ടാക്കാലെ ആഹ് അതെതെ അതെ
ഞാൻ കൊറെ നോക്കിക്ക്ണ് വീട്ട വീട്ടിലിരിന്ന് ചെയ്യാൻ പറ്റാ നലൊന്നും
ആഹ് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിന്റെ കോഴ്സ് ആണത് നിങ്ങക്ക് എടുത്ത നമുക്ക് വീട്ടിൽ നിന്നാണ്ട്ന്നെ പൈസ ഞമക്ക് കേറുമ്പോരു വേണ്ടിവരും ആ പഠിക്കാനതൊര് വേണ്ട്യരും പഠിക്കാൻ അകയിഞാൽ നമുക്ക് സ്വന്തക്കായിട്ട് വരുമാനം ഞമളെ വീ ട്ടക്ക്ന്നെ വരും അപ്പൊ അതിനുള്ളൊരുത് നമ്മൾ പഠിച്ചു വെച്ചാല് ഞമ്മുക്ക് ഒരാളെ സഹായില്ലാതെ ജീവിക്കാ അത്ര തന്നെ
ആഹ്
അതെ അതെ ഞമ്മുക്കിപ്പോ എല്ല എപ്പളും ഒരാളോണ്ടിങ്ങനെ ചോയിച്ചുമ്പോ മടുപ്പ് തോന്നലോ ഓൽക്കും ചോയിച്ചുമ്പോ ഒരു മടുപ്പ്തോന്നും ഞമ്മക്കും ചോയിച്ചുമ്പൊ മടുപ്പ് തന്ന അപ്പോ നമ്മുടെ ആവശ്യങ്ങൾ ക്ക് ഞമ്മളെ കീസേന്ന് എടുക്കുന്നകണക്ക്നല്ലത്
ആഹ് അതെ
വയ്ബ്ള്ളരു വരുമ്പോം ഞമക്ക് വീട്ടിൽ നിന്ന്ണ്ടാക്കാ
നമുക്ക് ആണുങ്ങളെ കൈ മുന്നിൽ കൈയിട്ടുണ്ടാവശ്യല്ലല്ലോ
ആഹ് അതെ അതെ അതെ അതെ അതെ അതെ നമുക്ക് വരുമാനം ഉണ്ടാക്കേണ്ട നല്ലൊരു മാർഗ്ഗണിത്
ഉം
അതെ അതെ അതെ
എന്നിട്ട് വേറെന്തൊക്ക വിശേഷം
നിങ്ങെളെന്തെങ്കിലും ഏഹ് കൃഷികളൊക്കെ ചെയ്യാറുണ്ടോ
കൃശ്യെ ഇല്ലല്ല
ഇല്ല വീട്ടില് കൃഷിയൊന്നും നടത്താറില്ല
ഇല്ല ഞമ്മക്ക് ഇതുവരെ അങ്ങനത്തെ സംഭവങ്ങൾക്ക് ഇതുവരെ നിന്നിട്ടില്ല
ഓ ഓ ഓ ഞമ്മളിവിടെ ചെറുതായിട്ട് കൃഷിയൊക്കെ ഐറ്റംസ് ഞമ്മള് അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞമ്മൾ വീട്ട്
എന്ത അടുക്കള ഇങ്ങനെ പച്ചക്കറി ഐറ്റംസോ
പച്ചക്കറി ഐറ്റംസ് തക്കാളി പച്ചമൊളക് വെണ്ടക്ക വൈതന അങ്ങനത്തെ ചെറി ചെറിയ ഐറ്റംസ് അയ്ഞമ്മള് ഇവിടെനെണ്ടാക്കി നമ്മൾ ആവശ്യങ്ങൾ അനുസരിച്ചടുക്കാ എന്നാ ഹെൽത്തികരമായിട്ടുള്ള നമുക്ക് തീ തിന്നും ചെയ്യാലൊ പൊറത്തന്ന് മാ നോക്കി ഇവിടെ കീടനാശിനി അടിച്ചതാണ് അമ്മളെ ശരീരം ആകെ ആഹ് ശരീരാകെ കേട്വന്ന് പോ
ത്തരി ഇപ്പത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ അസുഖങ്ങളൊക്കെ വരില്ലേ പണ്ടത്തെ ആൾക്കാർക്ക്ന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഓൽ കാണുന്ന ആഹ് ആൾക്കാരൊക്കെ ആരോഗ്യം പണ്ടത്തെ ആൾക്കാർക്ക
ആഹ് അതെ അതെ അതെ അതെ ഞമ്മള് വീട്ടിൽ അത് കണ്ടാണ്ട് വീട്ടിലിരുന്ന് ഞമ്മക്ക് നമ്മൾ കുറ ചെറിയരു വിത്ത് കൊണ്ടന്ന് നമ്മുക്ക് ഇവിടെ തന്നെ പാകം ചെയ്ത് ഞമ്മൾക്ക് ആവശ്യത്തി നമ്മക്ക് ഇവിടന്നെ ഉണ്ടാക്കാം അതുമ്പ ഞമ്മുക്ക് ഹെൽത്തികരമായിട്ടുള്ള നല്ല ഫുഡ് മ്മുക്ക് കഴിക്കാം അതാവുമ്പോൾ നമ്മക്ക് പേടിക്കാനില്ല രോഗങ്ങൾ വരും ന്ന് പേടിക്കാനില്ല ആഹ് അതെ അതെ നിങ്ങള്ൾ കൂടുതലും ഫാസ്റ്റ് ഫുഡ ആണ കഴിക്കാറ്
അങ്ങനൊന്നുല്ല ഞങ്ങള് അങ്ങനെ ഇടക്കൊക്കെ നമ്മൾ ഇതെല്ലേ പുതിയാ കൊടുന്നതൊന്നുംന്നല്ലാതെ എപ്പള ഇപ്പോ നമ്മള് വാട്സപ്പ്സ് ഫസ്റ്റ് ഏ
ഫാസ്റ്റ് ഫുഡ് കണ്ടാല് പിന്നെ കഴിക്കാതിരിക്കാനും കഴയില്ല
ആ മേഡം അതില് ചിരിക്കാൻ പറ്റലട്ടോ ചിരിക്കാൻ കൂടെ ചിരി കിട്ടാനൊന്നും പെറ്റില്ല
ഏ അറിയില്ല അത് ഫസ്റ്റ് കോളാണ്
ആഹ് അതെ അതെ അതെ അപ്പം അപ്പൊ ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല ആ ഫാസ്റ്റ് ഫുഡ് പിന്നെ ഞാനൻ ഇടക്കിടക്ക് ഫാസ്റ്റ് ഫുഡ് കഴിക്കും പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് മെച്ച പച്ചക്കറി നമ്മളെ വീട്ട വീട്ടന്ന്ണ്ടാക്കുന്ന സാധനങ്ങളാണ് അതെതെ ആരോഗ്യത്തിന് അതാണ് കൂടുതലും നല്ലത് അതാവുമ്പം. നമ്മുടെ ശരീരത്തിനന് ഒരു പ്രശ്നവും വരൂല്ല നമുക്ക് ജീവിതകാലം നല്ല ആരോഗ്യത്തോടെ പൂർണ്ണ രീതിയിൽ നിൽക്കാൻ പറ്റും
അതെ
അതെ നിങ്ങള് വീട്ടില് ചെടികളൊക്കെ ഉള്ള ഉ ചെടികളൊക്കെ ഉണ്ടോ
ആഹ് കൊറച്ചൊക്കെ ഉണ്ട്
ഓ ഓ ഓ നിങ്ങൾ കൊഴിച്ചിരുന്നല്ല പുറത്തൊന്നും വാങ്ങിക്കണ്ടുവരുന്നതാണോ
അല്ല വാം ആരുടുത്തന്ന്ല്ല വസികന്നൊക്കെ മേടച്ച് കാണുമ്പോ നമ്മള് രസം കാണുമ്പോൾ ഒരോട് ചോദിക്കുമ്പോലെ തരും അങ്ങനെ അപ്പൊ പിന്നെ റംമ്പൂട്ട ഉണ്ട് മൂന്ന് തരം
റംപൂട്ടാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ചക്ക മാങ്ങ അങ്ങനത്തെ
മാങ്ങ ഇല്ല്യ ചക്ക ചക്ക ഇല്യ
ഓ ഇവിടെൊക്കെ ചക്കയും മാങ്ങയും ഇപ്പത്തെ കാല്
ആ ഇണ്ട് പക്ഷേ വീട്ടില ഇല്ലന്നഞൻ പറഞ്ഞത് ഇവിടെ പരിസരത്തൊക്കെ ഉണ്ട് ഉ
ഈ കൊല്ലത്തി ഇപ്പ ചക്കയും മാങ്ങയും നല്ല നല്ലോണം കിട്ടിയിട്ടുണ്ട് കാരണം
അവര് എല്ലാ സാധനങ്ങളും മേത്ത് പടിക്കല്ലേ നമ്മള എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും അത് മേത്ത് തടിയ്മ പിടിക്കും
ആഹ് അതെ അതെ അതെ ഇപ്പൊ ഇ ചക്ക അതെ അതെ അതെ അതെ ഇപ്പൊ ഈ ചക്കന്റെ സീസൺ ഒക്കെ ആയതുകൊണ്ട് ച ചക്കെ നല്ല ഓണം കിട്ടണ ചക്കന്റെ നിങ്ങള് ചക്കന്റെ എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കാറ്
ഞാൻ ചക്ക കൂട്ട ഉണ്ടാക്കും ചക്ക ഇതുണ്ടാക്കും മറ്റേ പൊരിക്കും ഒക്കെ ചെയ്യും
ആഹ് ചക്ക കൊണ്ട് കൂടുതലങ്‌ വിഭവങ്ങള് ഉണ്ടാ കലെ അതേപോലെ തന്നെ നമ്മെ വീട്ട് വീട്ടില് അങ്ങനന്നെ ചക്ക കൂട്ടാനൊക്കെ എല്ലാർക്കും ഇഷ്ടമാണ് ചക്കനോണ്ട് എന്തൊക്കെ സ്നാക്ക് ഉണ്ടാക്കാം ചക്കപ്പ ണ്ടാക്കാം കൂട്ടാൻ വെക്കാം പൊടി ഉണ്ടാക്ക അങ്ങനെ കൊറെ കുറേ ഐറ്റംസ് ഞമ്മക്ക് ചക്കന കൊണ്ട് ഉണ്ടാക്കാം അതേപോലെ മാങ്ങ മാങേമം കൂടുതലും ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ വേറെന്തെങ്കിലും ഫ്രൂട്ട് ട്ട് ചക്ക പിന്നെ മാങ്ങ റമ്പൂട്ടാന് കൈതച്ചക്ക അങ്ങന് ത്തെ ഐറ്റംസ്ങ്ങളൊക്കെ ഉണ്ടോ?
കൈതച്ചക്ക ഒന്നുല്യ
ഓ ഓ ഓ കൈതച്ചക്ക ഇവിടെയില്ല എന്നാ ശരിട്ടാ ഞാൻ വിളിക്കാട്ടോ